ഹലോ
ഹലോ
ആ രതീഷ് എങ്ങനെ പോന്നുന്നു സെയിൽസൊക്കെ എങ്ങനെ പോകുന്നു
നൈസ് തോയിങ് കുഴപ്പമൊന്നുമില്ല
ഉം ഉം ഇങ്ങനെ നമ്പേഴ്സ്ക്കെ ഈ മതിന്റെ അച്ചീവ ആയോ ആഹ് ഇവിടെ കുഴപ്പൊന്നുമല്ല ഇവിടെ സെയിൽസ് ഇത്തവണ കുറവാണ് പക്ഷെ നുക്ക് കണ്ടിരിക്കുന്ന അത്യാവശ്യം നമുക്ക് ടെൻ എന്നുള്ള ടാർജൊക്കെ ട്വന്റി ആക്കി തന്നേക്കു ആണ് ഈ മന്ത് അപ്പം അത കുഷ ചെയ്യാനുള്ളൊ ഒരു പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങക്ക് എന്തൊക്കെയോ പുതിയ ഈഎച്ച് ആർ സിസ്റ്റോക്ക് എണ്ട് ചെയ്ത തോന്നുമല്ല എവിടെ അവിടെ അവിടെ എന്താണ് പുതിയ സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത അ ഒന്ന് ഡീറ്റെൽ പറയാൻ പോ അ ഇപ്പ നമ്മുടെ ഇവിടുത്തെ സിമിലാരാ ഒ ഒ എങ്ങനെയത്
അത് ഈ പലസും മെൻബോറിറ്റേ കാര്യങ്ങള്ൾ
ഓക്കെ
ന ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡെയിലി നമുക്കിപ്പോം മന്ത്ലി ടാർജറ്റ്സും കാര്യങ്ങളും വന്നിട്ടണ്ട് പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി വേജസ്സുള്ള ടാസ്കുകളും കാര്യങ്ങളു എല്ലാം അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ മാനേജ്മെന്റ് ലെവൽ അവർക്കാണെങ്കിലും ഇമീഡിയറ്റ് ലി ആ റിപ്പോർട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റും
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുതിയ സിസ്റ്റം അപ്പം പുതിയ സിസ്റ്റം വന്ന് കഴിയുമ്പോ ഇപ്പം നമ്മുൾ ഓൾഡ് സോഫ് മറ്റ് വർക്ക് ഇനിപ്പോൾ കമ്മിംഗ് മന്ത്സുകളില എല്ലാം തന്നെ അത് വൈൻന്റെ പാവും
ഓക്കെ നിങ്ങളടെ പുതിയ വണ്ടിയുടെ ഏതൊക്കെ ഏതൊക്കെ പുതിയ മോഡൽ ഇറങ്ങിന്ന് തോന്ന അല്ലേ
ഇല്ല റീസന്റ്ലി പുതിയ മോഡൽസ്ല്ലേ ഇപ്പൊ ഇനിയിപ്പോൊ പുതിയൊരു ഇവി വെഹിക്കിൾസ് വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ലോഞ്ചിങ് ആാവും എബെല്ലാം എന്നാണ് പേര്
ഓക്കെ അതിന്റെ എങ്ങനെയ ഫീച്ചേഴസും കാര്യങ്ങളൊക്കെ
അന്റെ ഫീച്ചേഴ്സ് അതിലൊരു മൂന്ന് വേരിയൻസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ അതില ഇപ്പോ നിലവൽ ഇ വൺ ഇ ടു ഇ ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വേരിയൻസ് വരുന്നുണ്ട് അപ്പൊടോപ്പന്റ് പേയൻസക്കെരുമ്പോ അതിന്റെ ബാറ്ററി റേഞ്ച് ഒക്കെറൗണ്ട് ഒരു ഫൈവ് ട്വന്റി ഫോർ കിലോമീറ്റർ മീറ്ററൊക്കെയാണ് ഒറ്റ ചാർജിങ്ങിൽ
റണ്ണിങ് ആവുന്നൊക്കെയാണ് പറയുന്നത്
ഓക്കെ
ആ പിന്നെ അതിന്റെ ഫിസിക്കലി വണ്ടിന്നും നമ്മള് കണ്ടിട്ടില്ല അതിന്റെ ജസ്റ്റ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് വെച്ചിട്ട് വണ്ടി ലുക്കി ഗുഡ് ആണ് മം ഇഞ്ഞ് ഇപ്പോ നെസ്റ്റ് മന്ത് വണ്ടി ആ മാരുതിയുടെ ഈ വിറ്റാറന്ന് പറഞ്ഞ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടി തന്നെയാണ് അലയൻസ് പ്രോഡക്റ്റ് തന്നെയാണ് അവരുടെ തന്നെ സെയിം
ഒ ഒ ഒ അതിന്റെ ഫിനാൻസ് ഒക്കെ എങ്ങനെ ഇന്നൗസ് ഫിനാൻസ് ആണോ അതോ ഫിനാൻസ് മാത്രമാണോ ചെയ്യുന്നത് എങ്ങനെയത്
ഇല്ല രണ്ടും ചെയ്യും നമ്മൾ ഇന്നോസും ചെയ്യും മെസ്റ്റേണലും ചെയ്യും മോസ്റ്റ് റോബിലിൽ നമ്മൾ ഇന്നോസ് ആണ് ഫിക്സ് ചെയ്യ അത് കറന്റ്‌ലി ചെയ്തൊണ്ടിരിക്കുന്ന അനെ തന്നെയാണ് ഇന്നോസ് ഫിനാൻസ് തന്നെയാണ് കൂടുതൽ നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നത്
ഓക്കെ
അതിനൊക്കെ നമുക്ക് ടാർജറ്റ്സ് ഉണ്ടല്ലോ
ഓക്കെ നിങ്ങളടെ ഈ എയർബസ്റ്റിങ്ങിലൊക്കെ എങ്ങനെയാ നോക്കുന്നത് നിങ്ങള്
സിബിലെല്ലാം അറൗണ്ട് ഒരു സെവൻ ഫിഫ്റ്റി എബോ എന്തായാലും വേണം കസ്റ്റമേഴ്സിന്
ഓക്കെ
സിബിൽ സ്കോർ വേണം ഡിപൻഡ് ആണ് സിബിൽ സ്കോറിലാണ് ലോണും കാര്യ ങ്ങളെല്ലാം അവര് ചെയ്യുന്നത്
ഉം ഉം എന്റെ ഒരു കസ്റ്റമറോണ്ട് ആള് ഈ പറയുന്ന നല്ല ടോയോട്ടോയുടെ വണ്ടി വേണെന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നു പുള്ളി
അപ്പൊ എന്റെ നമ്പർ കൊടുത്തതി ആളോട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി
ആൾടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴഞ്ഞാ ആൾക്കെങ്ങാണ്ട് സിക്സ് എയ്റ്റി അങ്ങാണ്ട് സിക്ക് ഉള്ളൂ പുള്ളിക്ക് ആ പക്ഷേ പുള്ളിക്കറി പേയ്മെന്റ് കപ്പാസിറ്റി കാണിക്കണ്ട് പ്രൂഫോക്കെ തരാന്നാ പറയുന്നേ ആ പുള്ളിക്ക് എന്തോ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ എന്തോ ഒരു ഒബ്ലിക്കേഷൻ വന്ന് അത് ക്ലോസ് ചെയ്യേണ്ടി വന്ന പുള്ളി അത്യാവശ്യം സാലറി ഒക്കെ ഉള്ളൊരു ആളാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്നൊരു ഡീവിയേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഡെയിലി ക്കുവായിരുന്നു അപ്പൊ നി അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻ ചെയ്യാൻ പറ്റോ
ക്രെഡിറ്റ് കാർഡിന്റെ ഓബ്ലിക്കേഷൻസ് വണ്ടിയിൽ അഫറ്റേയ്യില്ല പേഴ്സണൽ ലോൺസ് മാത്രമേ വണ്ടിൽ അഫറ്റ് ചെയ്യുള്ളു ക്രെഡിറ്റ് കാർഡ് ഒബ്ലിക്കേഷൻസ് വണ്ടിയിലേക്ക് അഫേറ്റ് ചെയ്യില്ല അന്നേരം ഇൻട്രാസേറ്റ് കൂടുതൽ വരുംന്നുള്ളൂ
ആ അത് പുള്ളിക്ക് വല്യ കൊഴപ്പില്ല്യന്ന് തോന്നുന്നു ഇൻട്രാസ്റേ
ഉം
അപ്പൊ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്ക് രതീഷിന്റെ നമ്പര് കൊടുക്കാം അതാണല്ലൊ മെയ്ൻ ആ പുള്ളി ഇത് തന്ന്യാ നോക്ക എസ് യു വി ടൈപ്പ് വണ്ടി തന്ന്യാ ആള് നോക്കുന്നേ നിങ്ങള് ഈ പരുപാടി കമ്പനിയില് വർക്ക് ചെയ്യുന്ന അവിടെ ജി എം ആയിട്ട് വർക്ക് ചെയ്യുകയാണ് പുള്ളി പറഞ്ഞ പുള്ളിക്ക് ഏതാണ്ട് ഒരു നാല് ലക്ഷം രൂപോളം സാലറി ഉണ്ടെന്നാ പറ ഒരു വൺ ലാക്ക് വരെ ഇ എം ഐ വെച്ചിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് വർഷം ന്നാണ് എന്നോട് പറഞ്ഞത്
ഓക്കെ
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കി ഞാൻ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയറെയ്യാം അപ്പൊ ആളുമായിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക് പുള്ളി അത്യാവശ്യം കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പുള്ളി അപ്പ അത് അത്യാവശ്യം അത് പ്രൂവായി വര അതാണ് പുള്ളിക്ക് നിങ്ങടെ ആ ഒരു വേല ക്രെഡിറ്റ് കാർഡിൽ വരല്ലെങ്കിൽ ആ അത് ടൂവായി വരേണ്ട ഒരു സംഭവ ആണത്
എന്തായാലും ഡീറ്റെയിൽസ് നമ്പറോട് ആളെ കോൺടാക്ട് ചെയ്ത് നോക്കാം ഡീറ്റെയിൽസോക്കെ ഒന്ന് സംസാരിച്ചിട്ട് എങ്ങനെയാന്ന് നോക്കാം
ഉം അപ്പ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇവിടുന്ന് വരുന്ന കസ് മേഴ്സിനെയൊക്കെ ഞാൻ അങ്ങോട്ടിട്ട് ഴ്ഞ്ഞാൽ എങ്ങനെയാണ് നമുക്കുള്ള ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന്
റഫ്രൻസ്കീം ഒക്കെ ഇണ്ട് നമുക്ക് നമ്മളീപറഞ്ഞ പോലെ എംപ്ലോയിസ്കീമ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് പേഴ്സൺസ് സ്കീമോളൊക്കെ ഇണ്ട്
ഓക്കെ അല്ലേ ഏകദേശം നമുക്കീ വല്യ വണ്ടിടൊക്കെ വിടൊക്കെ തന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കിട്ടും
ആ ഏകദേശം ഒരു അഞ്ജലിടൊക്കെ തന്ന് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു വണ്ടിക്കൊക്കെ നമു ഒരു പെറു വെഹിക്കിളിനൊക്കെ നമുക്കൊരു തൗസന്റ് തൗസന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസോക്കെ വെച്ച് നമുക്ക് ചെയ്യാം
അത് ഒരു പേയ്മെന്റ് അപ്പ തന്നെ കിട്ടുവോ എങ്ങനെയാ ഒരു മാസോക്കെ വെയി
അത് വൺസ് നമ്മടെ വ റീറ്റെൽ ആയതിനന് ശേഷമായിരിക്കും നമ്മൾ പേയ്മെൻറ് ക്രെഡിറ്റ് ആക്കുന്നത്
ഓക്കെ കസ്റ്റമറ അഡ്വാൻസ് വന്ന കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആക്കും
ഇല്ല ഇല്ല അഡ്വാൻസ് ഒന്നും ക്രെഡിറ്റാവില്ല കസ്റ്റമർ സോ വണ്ടി ബുക്ക് ചെയ്ത് ഡെലിവറി പോയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പേയ്മെൻറ് റിലീസ് ചെയ്യുള്ളൂ
ഓക്കെ അപ്പൊ നിങ്ങക്ക് വണ്ടിയുടെ അവൈലബിലിറ്റിക്കെ അങ്ങനെ ഉൽകീസ് ഒക്കെ ഉണ്ടോ
അവൈലബിലിറ്റീസ് എല്ലാം നമുക്ക് പല മോഡൽസുകളിലും പല വേരിയൻസാണ് അവൈലബിലിറ്റി കിടക്കുന്നത് കളേഴ്‌സ് എല്ലാം ഇത് കസ്റ്റമർ എല്ലാം ഒ ഫൈനലൈ സ് ചെയ്യണം ആണ് മോഡൽ ഏതാണ് വേരിയന്റ് ഏതാണ് കളർ ഏതാണ്
ഓ
ചെയ്ത് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മള് കസ്റ്റനോട്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്
ഓകെ ഓക്കെ പ്പോ വീക്കൻസും വർക്ക ഉണ്ടാവോ നിങ്ങള് ഞങ്ങളൾത്ത പിന്നെയാണ് ഞങ്ങള
ഏതായിരുന്നു
ഞങ്ങളും വീക്കെൻസിൽ വർക്കിംഗ ആണ് ഇ സൺഡേസ് ഉൾപ്പെടെ ഞങ്ങൾക്ക
ആ നമ്മളിപ്പോ ട്വന്റി ഫോർ അവേഴ്സ് വർക്കിംഗ് തന്നെയാണ് ഇൻക്ലൂഡിങ് സൺഡേയ്സ് കൂടെ ഒരാൾ വെച്ച് വർക്ക് ചെയ്യും പിന്നെ ഇപ്പോ ഹോളിഡേയ്സ് ക്ക ആണെങ്കിലും ഈ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ഒരാൾ വർക്കിംഗ ഉണ്ടാവും
ഓക്കെ ഓക്കെ പക്ഷത് ഭയങ്കര വാ ണല്ലേ
ആനല്ല പ്രഷറാ
ഓ ഞങ്ങക്ക്ള്ള വർക്ക്സൊക്കെ ഭയങ്കര ഈ നമ്പേഴ്സ് മീറ്റ് ചെയ്യാനുള്ള ഇതാണ് ഒന്നാമത്പ്പം ഇപ്പൊ ഈ ഇലക്ട്രക് ഇ വി വെഹിക്കിൾസ് ഇറങ്ങിയോട് കൂടിയേ അതിനാണ് ആൾക്കാര് കൂടുതൽ ഡിമാൻഡ് കാണിക്കുന്നത് ബാക്കിയുള്ള വണ്ടികൾക്ക് പിന്നെ ഉം എന്താ പറയാ ഇൻട്രസ്റ്റ് വരുന്നില്ല ആടെ സൈഡിന്ന്
ഐയ് വെഹിക്കിൾസ് ഒരു ഫിഫ്റ്റി പെയ് സന്റ് മാത്രഇന്ട്രെസ്റ്റടോള്ളൂ നോസ്‌ലി ഒരു ഫിഫ്റ്റി പേസ്ന്റെജ് ആൾക്കാരും ഇവി താല്പര്യം ഇല്ലാത്ത വര കാര്യം ഇവി ഈ പറഞ്ഞ പോലെ ചാർജിംഗ് ചെയ്യണം സപ്പറേറ്റ് ചാർജിംഗ് സ്റ്റേഷൻ വേണം ഇല്ലെങ്കിൽ വീട്ടിൽ അതിനുള്ള ഫെസിലിറ്റീസ് വേണം പിന്നെ വണ്ടി ഈ പറ നല്ല റണ്ണിങ്ങിൽ ലോങ് ഡ്രൈവ്ന്നുംസ്ത ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അത് നമ്മക്ക് സംബന്ധിച്ചോളംപ്പൊ ടോ സംബന്ധിച്ചോളം ഹൈബ്രഡ് മോഡൽസ് ആള്ളത് ഹൈബ്രഡ് ആുമ്പോ ഈ പറഞ്ഞ പോലൊ കുതിങ്ങാണ് ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോഅത്യാവശ്യം നല്ല മൂവിങ്സ് ഉള്ള വണ്ടികളാണ് ഹൈബ്രിഡ് പിന്നെ ഇ വി വെഹിക്കിൾസ് ഒക്കെ എടുത്ത കഴിഞ്ഞാൽ ഇ വിക്കൊന്നും നാളെ റീസെൽ വാല്യൂ ഒന്നുല്ല
അങ്ങനെ ഒരു പ്രശ്നംഉ ണ്ടല്ലേ
ആ ഇ വി എടുത്ത കഴിഞ്ഞാൽ നാളെ ഇ വിക്ക് റീസെൽ വാല്യു കുറവാ
റീസെൽ വല്യൂ കുറവാണെന്നണ്ടെങ്കില ചില കസ്റ്റമേഴ്സ് വിചാരിക്കുന്നത് അങ്ങനെഅഞ്ചു കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞ ന്നാലും ഈ പറയുന്ന പോലെ പെട്രോളും മാധ അതിെ റക്കെ വെച്ച് നോക്കുമ്പോ സ്റ്റ അതൊരു കട്ട ബിൾ ഡിസിഷൻ ആണെന്ന് പറയുന്നവര ഉണ്ടൊ
ആഹ അല്ല ശരിയാണ് പക്ഷെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞള് ഇൻവെസ്റ്റ് ചെയ്ത മണി എന്തായാലും കിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്ത ന്ത മണിനല്ലഅയിന്റോ രു അ എന്താപറ നോർമല് പെട്രോൾ വെഹിക്കിസ് റീസൈൽ വാല്യൂ എന്ന് തരുമ്പോ കസ്റ്റമറിന് കിട്ടുന്ന ഒരു ആ പ്രോഫിറ്റ് മാർജിൻ ഇവിക്ക് കിട്ടില്ല കൊടുത്ത് കഴിഞ്ഞാൽ
ഓക്കേ
ആഹ്
അങ്ങനെ ഒരു ഡിസ്അഡ്വവൻ്റേജ് ഉണ്ട് അതിന് അല്ലെ
ഡിസഅഡ്വാൻറ്റേജ് ഉണ്ട്തിന്
ഓക്കെ
ഉം പിന്നെ ഇനിപ്പോ കമി ടൈമിലക്കെ ഇനി ഇപ്പോ ഈവി വെഹികൾസ് പ്രത്യകിചിപ്പോ ട്ടൊയോടെ ഈവി വെഹിക്കിൾസ് ഒക്കെ വരുന്നത് കാരണം ഇനി ഇപ്പോ അതിന് ഒരു സെപ്പറേറ്റ് ഇനി അതെങ്ങനെയാണ് കഴ ഇപ്പ ഈവി വന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കാണെങ്കിലും നാളെ ഈ വി വെഹികൾസ് റീസെൽ വല്യുവിന് കസ് നമ്മക് തരുമ്പോ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എടുത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രോഫിറ്റബിള് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കണം കസ്
ഉം ഉം ഉം അതാണ് ഒരിച്ചിരി ഒരു കസ്റ്റമറ് ടാക്ഫുൾ അപ്രോച്ചസാണ് ഇപ്പം എല്ലാ
ഉം
കമ്പനീസും ഫോളോ ചെയ്യുന്നത് അത്യാവശ്യം ഡിസ്കൗ ഇനിപ്പോ ഓണത്തിന്റെ ഒക്കെ ഡിസ്കൗണ്ട് ഓഫർസ് ഒക്കെ ആയി തുടങ്ങിയാ
ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല നമുക്ക് ജാൻ തൊട്ട് ഡിസംബർ വരെ കൺസൂമേഴ്സ് ഓഫേർസ് ഉണ്ട് അല്ലെ പി ഈ പറഞ്ഞാല് ഫെസ്റ്റിവൽ സീസൺന്ന് പറഞ്ഞണ്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും വരാറൊന്നുല്ല മേ ബി ചില പ്പെ എന്തെങ്കിലൊക്കെ ഫൈവ് ടു ടെൻ തൗസൻഡ് വരൊക്കെ അഡീഷണൽ ചിലപ്പോൾ ഡിസ്കൗണ്ട്സ് ചിലപ്പോൾ വരാം
ഓക്കെ ഓക്കേ ഓക്കേക്ക ആ തെ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നു ഞങ്ങക്ക് ഇവിടെ മരുതീല് ഓണത്തിന്റെ കൊറെ ഓഫേ്ഴസും കാര്യങ്ങളൊക്കെ നമ്മള് മതെല്ലാം വച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടെ വരുന്ന ലീഡ്സ് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ഫൊർവേട് ചെയ്ത് തരാം അപ്പം വരുന്നേന് അനുസ ച്ചിട്ട് എന്റെടുത്തൊന്ന് അപ്ഡേറ്റ് ഇല്ല്യ അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മ്യൂച്വൽ ബെനിഫിഷ്യൽ വ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം
ഓക്കെ ശുവർ എന്തെങ്കിലും കേസ് ടു കേസ് വരുന്നത് തന്നാ മതി റഫറൻസ് അതനുസരിച്ചിട്ട് തിരിച്ച് നമ്മളും അനുസരിച്ച് സപ്പോർ ട്ടേതേക്കാം
ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യു എന്നാ ഞാൻ വിളിക്കാംട്ടോ ശരി
ഓകെ താങ്ക് യു സോ മച്ച്